ഉം പങ്ങെക്കെ കേൾക്കാവോ
ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്താ വിശേഷൊക്കെ സുഖാണോ
ആഹ് സുഖാണ് വിശേഷവൊന്നുവില്ല.
ആഹ് ഹാ ഹാ ഇന്ന് സൺഡേ ആയിട്ട് എന്ത്‌ സ്പെഷ്യലോണ്ടോ?
സ്പെഷ്യലൊന്നുവില്ല എല്ലാ ദിവസോം പോലെ ഉം ഉം
ആഹ് ശെരി
ഉം
പിന്നെന്താ
പിന്നെന്താ ഇങ്ങനെ പോണു അവടെന്താണ് വിശേഷം
ഇവിടെ അങ്ങനെ തന്നെ കൊഴപ്പൊന്നുല്ല സൺഡേ ആയതുകൊണ്ട്. ഇന്ന് സ്കൂളൊന്നുല്ലല്ലോ അങ്ങനെ എല്ലാരും ഉണ്ട് ഇവടെ ഇനിപ്പോ നാളെ മണ്ടേയല്ലേ അപ്പോ പിന്നെ സ്കൂളില് പോവും.
ആഹ്
പിന്നെ എന്തൊക്കെണ്ട്
പിന്നെ എന്താ ഉച്ചക്ക് ഫുഡ മഴ ഇന്നും മഴയില്ല
ആ ഇവിടെ രാവിലെ വരെ ഇല്ലേനു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് എന്നാ നല്ല രീതിൽ ഇല്ല എന്നാല് ഇണ്ടോന്ന് ചോയിച്ചാൽ ഇണ്ടോ ആ ഒരു രീതിണ്ടല്ലോ
ആഹ് ഇന്ന് എന്തായാലും മഴ പെയ്തില്ല
ആഹ അപ്പെ ശരി
ഇന്ന് രാത്രി പെയ്യൊന്ന് എന്തോന്നു അറിയില്ല.
ആഹ വെള്ളം കേറു അവിടെ നിങ്ങള ഭാഗത്ത് ആ അഹ് ശരി പിന്നെ ആഹ ചായ കുടിച് ചായ കുടിച്ചു
പിന്നെ നമക്ക്ന്തേനുംന്ന്
സ്പെഷ്യൽ ഒന്നുല്ല നമ്മള് ജസ്റ്റ് ചായ മാത്രേ കുടിക്കെള്ളു എന്തേനു പ്രത്യേകിച്ച് തോന്നുവാണങ്കി ഉണ്ടാക്കും
ആ അ ആയിക്കോട്ടെ അത് ശെരി മോർണിങ്ങിൽ എന്തേലും കഴിക്കോ അതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്? എന്തേലും ആഹ് ഇണ്ടാക്കോ അതോ സാധാ ഇള്ള നോർമൽ തന്നെയാണോ?
ആഹ് രാവിലത്തെ അതേ ഫുഡ്തന്നെയാ വേറെ പ്രത്യേകിച്ചൊന്നും ഒണ്ടക്കത്തില്ല.
ആഹ ആ വിടെ അങ്ങനെ തന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് അങ്ങനൊന്നുല്ല
ഉം പിന്നെ കുട്ടികളൊക്കെ എവിടെ?
ആക്കടെ ഇണ്ട് അതന്ന സൺഡേ ആയതോണ്ടേ സൺഡേ ആയതോണ്ട് ഒരു സൺണ്ടേ ആണ്
എല്ലാരും ഉണ്ട് ആ അതന്നെ കുരുത്തക്കേടാണ് പിന്നെ മറ്റേത് പിന്നെ സ്കൂളിൽ പോയാ വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ
ആഹ്
ഇതൊക്കെ ഇണ്ട അവിടെങ്ങള് ആഹ്
ആഹ് കൊത് ഓഹ് ഉണ്ട് കൊതുകുണ്ട് ഈച്ചണ്ട് എല്ലാം
ആഹ് അതന്നെ ഈ ചക്കക്കാലയത് കൊണ്ടാ തോന്നല്ലേ നല്ല ഈച്ച
ആഹ്
ഈച്ച ശല്യം അതിന് എന്തെങ്കിലും റെമഡി ഇണ്ടോ ഇങ്ങളെ കയ്യില് ഈച്ച പോവാന്
ഇല്ല ഇപ്പൊ ഇവിടെ ഈച്ചയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ മറ്റേ ഉട്ടിപ്പിന്റെ
ആഹ് ആഹ് അതുണ്ട് സ്റ്റിക്ക് ആഹ് ആ അതെ പിന്നെ ഈച്ച എന്താ സ്പ്രേയോ അങ്ങനെ എന്തോന്നുണ്ടല്ലോ
ആ ഇല്ല അതൊന്നും യൂസ് ചെയ്ത് നോക്കില്ലേ പിന്നെ കുറെക്കെ പോന്നുണ്ട്
ആഹ് ചക്കണ്ടോ അവിടെ നാട്ടിലുണ്ടോ
ആഹ് ചക്കയൊക്കെണ്ട്
ഉണ്ടല്ലേ ആഹ് ശരി അപ്പം ആ എങ്ങനെയാണ് ഇഷ്ടണോ ചക്ക ക്കക്കെ ഇഷ്ടാണോ കഴിക്കാൻ വേണ്ടിട്ട് ആഹ് ചക്ക എന്തേ വിഭവങ്ങൾ ഉണ്ടാക്കോ അത് വെച്ചിട്ട് അതോ അങ്ങനെ കഴിക്കേ
ഇല്ല ചിലപ്പോ തോന്നുവാങ്കി മറ്റേ ചക്ക അതല്ലേ
ആഹ് ശരി
നല്ലാ പ്രത്യേക സുഖണ്ടോ
ആഹ് അത് വെച്ചിട്ട് ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉപ്പേരി അല്ലെങ്കിൽ അത് ആ അതാക്കിട്ട് ഹന്താ പറയാ ശർക്കരകേട്ട് തേങ്ങക്കിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. എടാ പായസ്സലാന്നു അല്ല എന്നാല് അന്ന് ജസ്റ്റ് കുട്ടികൾക്കൊക്കെ കഴി കാൻവേണ്ടി അങ്ങനെ ഉണ്ടാവല്ലോ വൈകുന്നരങ്ങളൊക്കെ.
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ഇണ്ടാക്കും
മ്
നിങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കുവോ എല്ലാ ഫുഡും ഉണ്ടാക്കുവോ?
ആഹ് ഒരുമാതിരി എല്ലാ ഫുഡ്ഡും ഉണ്ടാക്കും.
ആഹ് ആഹ് ശരി. എന്തേലും വർക്ക് ചെയ്യണുണ്ടോ ഹൗസ് വൈഫ് ആണോ?
ആഹ് ആഹ് ഒന്നുണ്ട്.
ആഹ് ഹൗസ് വൈഫ് ആണല്ലേ ആ അത് ശരി. പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കുവോ ഇഷ്ടാണോ?
ആഹ് ഇലക്കറികളൊക്കെ കഴിക്കും എല്ലാം കഴിക്കും
ആഹ് അത് എങ്ങനെ തോരൻ വെക്കുവോ?
ആഹ് തോരൻ വേക്കും ഉം
പിന്നെന്താന്നിട്ട്
പിനെന്താ ഇങ്ങനൊക്കെ പോന്നു. തുണികളൊക്കെ ആദ്യം ഓണയിൽ കാണല്ലോ.
ആഹ് അതെ. ആഹ് മ് പക്ഷെ ഇപ്രാവശ്യം നല്ല മഴക്ക് നല്ലൊരു കുറവുണ്ട്ല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഷത്തെക്കെ നോക്കാണെങ്കിലേ നല്ല രീതിൽ. അലർട്ടുകളൊക്കെ റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് ഒക്കെ പറഞ്ഞിട്ടെ അത്ര അലേർട്ട് അലേർട്ട്ളൊക്കെ എനിക്ക് തോന്ന കുറവാണ്.
ആഹ്
അഹ് മറ്റേത് ഭയങ്കരമായിട്ടും കാറ്റും ഇടിയും മഴയും അങ്ങനെയുള്ള ഇതൊന്ന് കുറവുണ്ട്. ന്നാലും ഉണ്ടോ ചോയ്ച്ചാൽ ഉണ്ട് പിന്നെ റെയിൻകോട്ട്. ഇ സീസണ് ഓർക്കൊക്കെ അതായത് റെയിൻ. അങ്ങനെ ഓരോരുത്തരും ജീവിച്ച് പോവാൻ വേണ്ടിട്ടുള്ളതൊക്കെ വേണം.
മഴക്കാലത്ത് അതന്നെ. മഴക്കാലത്ത് കുട അങ്ങനെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണ്ടെ.
സ്കൂളിൽ പോവാൻ ഭയങ്കര പാടല്ലേ
ആഹ് അതന്നെ അവിടെ മക്കൾ ഏങ്ങനെയാ പോവ ബസ്സിലോ അതാ നടന്നോ? എടുത്താണോ സ്കൂൾ ആയിട്ടില്ലലെ. ആഹ് ശരി. അപ്പോ പിന്നെ ആ നോക്കണ്ട.
രണ്ട് വയസ്.
പിന്നെ ആഹ് ജനവാടിൽ വിടാനും ആയിട്ടില്ലല്ലോല്ലെ.
ഇല്ല.
ഉം അരുവിയൊക്കെ ഉണ്ടാ വീടിന്റെ അടുത്ത് അരുവിയോ തോടോ. പുഴകൾ അതൊക്കെ ഉണ്ടല്ലേ അവിടെ പോവോ പോവാറുണ്ടോ?
പോകാറില്ല കുഞ്ഞു പനിയാണോ?
ഉം മോനാ
ആ
ഉം എന്തെങ്കിലൊക്കെ ഇനെ പെറുക്കി തിന്നും അതാണിപ്പൊ. എല്ലാ സ്വഭാവം. കയ്യിൽ എന്താ കിട്ടിയത് അതൊക്കെ എട്ത്തിട്ട് ഒറ്റ ഇടലാണ്
ഉം
അങ്ങനെയാണ് ഹ പ്രിയദർശിനീല് യാത്ര ചെയ്തിട്ടുണ്ടോ കെ എസ് ആർ ടി സി പ്രിയദർശിനീല് യാത്ര ചെയ്തിട്ടുണ്ടോ
എന്തോ
പ്രിയദർശിനീൽ യാത്ര ചെയ്തിട്ടുണ്ടോ ചോയിക്കാ
ആഹ ഉ ണ്ട് ഉണ്ട് ആഹ നല്ല അനുഭവ കൊഴപ്പല്ല
ഇല്ലല്ലേ അതിന്ന് ടിക്കറ്റ് ഇപ്പ എന്താ ഒരു തരുണ്ടോ
എന്തോ എന്തോ ആഹ
ആ അതിന്റെ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്താ ആ കളക്ട് ചെയ്ത് വെക്ക്ണ എന്തിനാ സംഭവം
അറിയത്തില്ല
ആ അങ്ങനെ പറയ്ണെ കേട്ടു അത് ടിക്കറ്റ് കളക്ട് ചെയ്താല് ഏ എന്താ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ കൊടുക്കും എന്നൊക്കെ പറിയ്ണെ കേട്ട് അഹ് ശരിയാണോ
ഓ അറിയത്തില്ല
ആഹ അത് പറയ്ണേട്ട് ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല യാത്ര ചെയ്തോര് പറഞ്ഞു ആ ടിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ട് കൊടുത്താല് ഓരോ കിലോ വെച്ചിട്ട് കിട്ടുംന്നൊക്കെ പറഞ്ഞു
ആഹ് ഇത് എനിക്കറിഞ്ഞൂടാ
ആഹ അതിന് ണോ അറീല്ലട്ടോ ഇവിടെ എല്ലാ യാത്ര ചെയ്ത ആൾക്കാരൊക്കെ ടിക്കറ്റ് കളക്ട് ചെയ്ത് വെക്കൽണ്ട് പ്രിയദർശിനി യാത്ര ചെയത ടിക്കെറ്റ്സ് ഒക്കെ എട്ത്തക്കൽണ്ട്
ആ ഇവിടെ അങ്ങനെ ഉണ്ടന്ന് എനിക്കറിഞ്ഞൂട
ആഹ ആ ആ പിന്നെ എന്താണ് ചെടികളൊക്കെ വളർത്തലുണ്ടോ ഇഷ്ടാണോ ചെടികളൊക്കെ വളർത്താന്
ആ ആ ഒണ്ട് എല്ലാരുണ്ട്.
കാല് നിനക്ക് വേറെ പണിയൊന്നുല്ലല്ലേ? ആ ഒണ്ട് ഒണ്ട് കമ്പ് എടുത്തു കാലേൽ ഇട്ട് ഞാൻ പറക്കിക്കൊണ്ട് പോവായിരുന്നു.
എന്ത് മനസ്സിലായില്ല?
കമ്പ് കമ്പ്.
ആ ആ ആ കമ്പല്ലേ അവിടെ റബ്ബർ മരങ്ങളാണോ? ആ നല്ല ആ നല്ലോണം ആ കത്തും പറയ്ണേക്കാ.
ആഹ അത് കാലേൽ എടുത്തിട്ട്.
ആഹ ആഹ അപ്പൊ റബ്ബർ മരങ്ങൾ ഇണ്ടാവുമ്പോ തന്നെ കൊതുകുകളും നല്ലോണം ഇണ്ടാവുല്ലോ?
ഉ
കോട്ടെരുമ അതൊക്കെ ഇണ്ട്. നിങ്ങളേടെ ഞങ്ങളെ ഈ ഭാഗത്തോക്കെ റബ്ബർ ഇണ്ട്. കോട്ടെരുമ ശല്യം ഇടക്കൊക്കെ ഇണ്ടാവൽണ്ട് അവിടെണ്ടോ?
പിന്നെന്താ?
പിന്നെന്താ ഇങ്ങനെ ഇരിക്കാണ് മഴ പെയ്യുന്നോ ഇല്ലിയോ നോക്കി ഇരിക്കുവാ. ഇപ്പൊ പെയ്യോ ഇപ്പൊ പെയ്യോ നോക്കിയിരിക്കുവാ.
ആഹ ആ അതേലെ ഇവിടെ അങ്ങനെ ഏണ് ഇപ്പത്തെ അവസ്ഥട്ടോ പക്ഷെ പെയ്തിട്ടില്ല. പെയ്യും ഇപ്പൊപെയ്യുന്നുള്ള രീതിൽ ഇങ്ങനെ നിക്കാണ്
ഉം
ബുക്സൊക്കെ വായിക്കലിണ്ടോ? ഹലോ? ഹലോ.. കേൾക്ണില്ലാ?
റേഞ്ച് പോ- ഹലോ
കേൾക്കണണ്ടോ?
ആഹ് കേ
ബുക്സൊക്കെ വായിക്കലുണ്ടോയിക്കാ? വായിക്കാറില്ല. റീൽസ് ആണല്ലേ ഇണ്ടാവും റീൽസ് ആയിരിക്കൂല്ലേ കാണ
ഇല്ല സമയില്ല.
ഉം
ഫോണെടുക്ക സമയം കിട്ടത്തില്ല.
ആഹ്
ആഹ് അങ്ങനെ. നല്ല വിസിയാ തോന്നുണൂല്ലേ?
ഉം
പിന്നെ വിള്ക
ശരി.